ഹലോ
ഹലോ മോളെ എവടാ സുഖവാന്നോ
ആഹ് സുഖവാ നീ എവടാ നിനക്ക് സുഖവാണോ?
ഉം
ഞാനിവിടെക്കെതന്നൊണ്ട് ഞാനിവിടെക്കതന്നൊണ്ട് നിന്നെയല്ലിയോ കാണാൻ കിട്ടാത്തെ?
നീയൊരു മെസ്സേജ് ഓൽ ട്ടിലായിക്കും
എടീ റേഞ്ച് കിട്ടുന്നില്ലേ നിനക്ക്? ഹലോ
എയ് പിന്നേ ഹലോ? കിട്ട്ന്നൊണ്ട് പറഞ്ഞോ
ആ പറഞ്ഞോ കേക്കാൻ പറ്റുന്നൊണ്ട്
ആ
ആഹ് പറഞ്ഞോ പറഞ്ഞോ കേ ഇപ്പൊ കേക്കുന്നുണ്ട്.
ഹലോ എടി പിന്നേ നമുക്കൊരു ട്രിപ്പ് പോയാലോടി എവടേലും ഒരു ട്രിപ്പ് പോയാലോടി എവടേ
എവടാ
എവടേലും പോയാലോ? ആഹ് ദൂരോട്ടെവടേലും നിൻ്റൊരിത് പറ.
ഓ ആഹ് എനിക്കെവിടാണേലും കൊഴപ്പവില്ല പക്ഷെ പോന്നേനും മുന്നേ കൊറച്ച് നേരത്തേ പറയണം. നമ്മള് ഇപ്പൊ പറഞ്ഞാല് നമ്മള് കൊറച്ച് നാളത്തേക്കൊരവ ഒരു ഗ്യാപ്പ് വരണം. എന്നാലല്ലേ നമുക്ക് പൈസയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റത്തൊള്ളൂ.
ഈ പോയ സ്ഥലങ്ങളിൽ നിനക്കേറ്റവും ബെറ്ററായിട്ട് തോന്നിയേതാ?
പോയി നീ ഉദ്ദേശിക്കുന്ന എവിടെയേും ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കുന്ന അങ്ങനെയുള്ള താണോ അതോ ഒരു ദിവസം പോയി നിന്നിട്ട് അങ്ങനെ വരാൻ പറ്റുവാ
അങ്ങല്ല നമ്മക്കൊരു രണ്ട് മൂ വീട്ടീന്ന് കൊറേദിവസം മാറിനിന്നാ പോരെ
കേക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക്?
ആ അതെ ഒരു രണ്ടൂന്നൂസം മാറിനിക്കുന്നപോലെ ഞാനും അങ്ങനെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അങ്ങനെ മാറി നിൽക്കാൻ പറ്റിയ സ്ഥലം ഒന്ന് പറഞ്ഞ എനിക്കറിയത്തില്ല നിനക്ക് എവിടെങ്കിലും അറിയാവുന്നത് ഉണ്ടോ
ആം എനിക്കിങ്ങനെ മൈസൂർ പാലസ് അങ്ങനൊക്കെ നമുക്ക് പോയി ഒന്ന് കറങ്ങിട്ട് വെരായിരുന്ന് സ്റ്റേ ആക്കി സ്റ്റേ ആക്കി ക്ക് പോവാരുന്ന് ഇങ്ങനെ മൈസൂരും കൊടൈക്കനാലും
ഞാനൊരു പ്രാവശ്യം കോളേജിന്നും അല്ലാതെ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിന്ന് ഒരു ദിവസം പോയി ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അങ്ങനെ രണ്ട് പ്രാവിശ്യം ഞാൻ മൈസൂർ പോയിട്ടുണ്ട് പക്ഷെ അത് നല്ലൊരു സ്ഥലവാ
അവിടെ എങ്ങനുണ്ടടി ഈ സംഭവൊക്കെ എന്തുവാ അവിടെ കാണാൻ
അവിടെ മൈസൂർ പാലസ് ഉണ്ട് മൈസൂർ സൂ ഉണ്ട് പിൻ ഞാന് അവിടെ മാത്രമേ പോയിട്ട് നമുക്ക് അറിയാത്തതായിട്ട് പല സ്ഥലങ്ങളും അവിടെ കാണുമായിരിക്കും അപ്പൊ നമ്മളിന്ന് നമ്മൾവിടെ പാലസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാ അവിടെ എന്ത് നമുക്ക് കാണാനായിട്ട് കൊറേ കാര്യങ്ങളുണ്ട് അവിടെ നമ്മള് മറ്റല്ലേ കൊറേ പേര് മറ്റേ താജ് മഹാള് കാണാൻ പോവത്തില്ലേ ആഹ് അതുപോലെ ഒരു പാലസ് ആണത്
ഓ ഓ എന്തേലും കഥ വെല്ലോം ഉണ്ടോടി അതിന്
കടയുണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാല് അവിടെ എന്തോ ഒരു എന്തുവാ പക്ഷെ എനിക്ക് എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് അറിയത്തില്ല പക്ഷെ അവിടെ ഒരു രാജാവിന്റെ ആണെന്നും അറിയാം പിന്നെ അവിടെ എന്തോ ഒരു ആനയുടെ തലയുണ്ട് രണ്ട് ആനയുടെ തല അതിനകത്ത് എന്തോ ആയിരം കൊറ പുറമെ ഒരു ഐതീഹം ഉണ്ട് അതെന്തോ കറക്റ്റ് നമ്മള് അവിടെ വെച്ചേക്കുന്ന ആ അയ് അന്ന് ആനയുടെ തല ഒറിജിനൽ ആനയുടെ തല അവിടെ എപ്പഴും വെച്ചേക്കുന്നെന്നാ പറയുന്നത് അതില എന്തൊക്കെയോ മരുന്നൊക്കെ വെച്ചു അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ള
ഓ ഓ അപ്പം നിങ്ങൾ എപ്പോ പോയി ഇവിടുന്ന്
ഇവിടുന്ന് നമ്മള് ഒരു ഇത്ര രണ്ടര എന്താ നാലര നാലുമണി നാലര ഒക്കെ ആയപ്പോ പോയെന്ന് തോന്നും പിന്നെ നമ്മള് നേരിട്ട് അങ്ങോട്ടല്ല പോയതും ആ പിന്നെ നമ്മളെന്തോ ഊട്ടില് എന്തോ പോയിട്ടെങ്ങണ്ടാ മൈസൂര് പോയത് അത് ലുലൂ മാളില്ലേ നമ്മള് ആദ്യമേ പോയായിരുന്നെന്ന്
ഈ ഊ
ഉം
ഓ
ഉം
എടി ഊട്ടിയില് പറയത്തില്ലേ ഊട്ടിപ്പൂവുണ്ട് ഊട്ടിപ്പൂ രണ്ടു വർഷം വരെയൊക്കെ വാടാതിരിക്കും പറഞ്ഞാൽ സത്യമാന്നോടി
എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങളുടെ ടൂറിന് പോയ സമയത്ത് പിള്ളേരൊക്കെ ഒരുപാട് അത് വാങ്ങിക്കുന്ന കണ്ടായിരുന്ന് അന്നേരം ഞാൻ ചുമ്മാ വെറുതെ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ ടൂറിന് പോവുമ്പൾ നമ്മൾ ആദ്യം എവിടേലും എന്തേലും കാണുമ്പോ നമ്മളങ്ങ് വാങ്ങിക്കും
അങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് പൈസ ഒക്കെ തീർന്നപ്പോ പ്പിന്നെ ഞാൻ പിന്നെ അതിനോട് വലിയ ഇത് കാണിച്ചി പിന്നെ ഞാൻ മറ്റേ പൈൻമരം ഉണ്ടല്ലോ നമ്മുടെ പൈൻമരം
ആഹ് ആഹ്
ആ പൈൻ മരത്തിന്റെ കാ വെച്ചോ അയിന്റെ തടി വെച്ചോ എന്തോ ണ്ടാക്കുന്നൊരു ഒരിതുണ്ട് പൈന്മരത്തിന്റെ കാ കൂ സംഭവം അത് ഞാൻ വാങ്ങിയായിരുന്നു അത് നമ്മുടെ ഒരു നമ്മുടെ ഷോക്ക് കേഴ്സിലൊക്കെ വെക്കാൻ പറ്റിയാ അങ്ങനൊരു മോഡല് അത് പക്ഷെ നല്ലൊരു സാധനമാ
അതെന്തു പ്രയോജനം എന്തു അയിന്
ആ പ്രയോജന്ന് പറഞ്ഞ നമ്മുടെ ഹാളിലൊക്കെ നമ്മള് ഹോം ഡെക്കറായിട്ട് വെക്കത്തില്ലേ
ഓ അങ്ങനെ എത്ര രൂപയായെടി
അതൊരു നൂറ്റിയമ്പത് രൂപ ഉള്ളൂ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്
ലാഭവാ എന്ന വെച്ചാ നമ്മ മേടിച്ചു ന്ന പൈസ പോയില്ല എന്നൊരുത്ണ്ട്
ആ പോയില്ല എന്നുള്ളരിതുണ്ട് കാരണം നമ്മള് പോയതിന്റെ ഒരു ഓർമ്മയും ആവും എന്നാ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് വീടിന്റെ ഷോക്കെയ്സിൽ ഒക്കെ വെക്കുമ്പോ ഒരു ഭംഗിയാ അത്
ആ പിന്നെ ഫുഡൊക്കെ എങ്ങനെയായിരുന്നു
ഞങ്ങള് ചെല്ലെട്ത്ത് ഫുഡൊക്കെ നമുക്ക് ഒരുമാതിരി തോന്നും കാരണം ഞങ്ങള് പോ ബ്രേക്ക് ഫസ്റ്റ് ഒക്കെ നമുക്കില്ലേ ഇഡലിയും സാമ്പാറും സാമ്പാറൊന്നും അങ്ങനൊന്നും ഒരു രുചിയൊന്നുല്ല
മനസ്സിലായോ?
അ അ
പിന്നെ നമ്മുടെ എന്താ ഉച്ചകത്തെ ഫുഡൊക്കെ എനിക്ക് ഓക്കെ കാരണം നമുക്ക് ഒന്നെങ്കി ബിരിയാണി ബിരിയാണിയ ആ ബിരിയാണി മിക്കപ്പോഴും ബിരിയാണി അല്ലെങ്കിൽ ബിരിയാണി ഫ്രൈഡ് ചിക്കനും പിന്നെ ചിക്കൻ കറി അങ്ങനെയൊക്കെ ആ നമ്മുടെ നമ്മള ഈ കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരുമാതിരി ബിരിയാണി കിട്ടത്തില്ലേ റൈസ് സെപ്പറേറ്റും ആ ആ അല്ല ഒന്നെങ്കിൽ അങ്ങനെ ഇട്ടും അല്ലെങ്കിൽ റൈസ് സെപ്പറേറ്റ് ആയിട്ടുള്ളതെ കിട്ടും
ഓ ഓ നമ്മള ഇവിടെ ഫ്രൈഡ് റൈസ് വെക്കുന്ന പോലത്തെ ഒക്കെ
ആഹ് അതുപോലെന്നെ
ഉം
പിന്നെ നൈറ്റ് ഫുഡ് ഒക്കെ ഒന്നെങ്കി നമക്ക് പൊറോട്ട പിന്നെ അൽഫാം അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും
ഇങ്ങനെ നമ്മടെ ഇഷ്ടള്ള രീതിൽ എടുക്കാ അങ്ങൻത്തെ ഇതാന്നോ?
നമക്ക് വേണമെങ്കി നമുക്ക് പിന്നേം പോയി വാങ്ങിക്കാം അവര്ടെ കൈയ്യിന് മനസ്സ മറ്റ് റെസ്റ്റോറ റെസ് റസ്റ്റോറണ്ടിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പ അവിടെ ഇങ്ങന ടൂറി വരുന്ന പിള്ളേർക്ക് വേണ്ടിട്ട് ഇത്ര ഫുഡ് അവർ മാറ്റി ച്ചേക്കുന്ന അപ്പൊ പിന്നെ നമ്മളിപ്പം ഇച്ചിരി കഴിക്കുന്നവരുണ്ടായിരിക്കും തോന്നെ അപ്പ ലിമിറ്റഡ് ഫുഡോ അല്ലെങ്ക ഫുഡ് ആയിരിക്കും എങ്ങനെ കുറച്ചൊക്കെ മിച്ചം വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വിശപ്പ് പിന്നെയും കിട്ടും പ എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പോയി വാങ്ങിക്കാം അങ്ങനത്തെ ഫുഡ് ആയിരുന്നു എനിക്ക് ഏകദേശം എല്ലാ ഫുഡും ഓക്കെയായിരുന്നു ഓ വേറെ പ്രശ്നമൊന്നുമില്ല
ആഹ
പിന്നെ ഈ മൈസൂര് ചെന്ന് കഴിഞ്ഞാൽ ഒരു സൈസ് മൈസൂർ പാക്ക്ന്ന് പറഞ്ഞ സംഭവം കിട്ടും നല്ല സോഫ് റ്റായിട്ടുള്ള ഭയങ്കര മധുരള്ളേ കഴിച്ചിട്ടുണ്ടോ നീ അത് ആ മൈസൂർ പാക്ക് നമ്മൾ ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞ ഒരു സൈസ് ബിസ്ക്കറ്റ് മാതിരി ഉള്ളതാ പക്ഷെ അവിടുത്തത് അങ്ങനെയല്ല
ആ
അവിടുത്തെ മൈസൂർ പാക്ക് നമ്മടെ എന്തോ നമ്മുടെ ഒരു എന്തോ അതെങ്ങനെ പറയണോന്ന് എനിക്കറിയത്തില്ല ഒരു നല്ല നമ്മടെ ഇവിടെ ഇപ്പത്തെ മൈസൂർ പാക്കിൻ്റെ കൂട്ടിരിക്കയോ കാണാൻ പക്ഷെ കട്ടിയില്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവ
ഒ
അത് വായിലിട്ടാ അലിഞ്ഞു പോകുന്ന അങ്ങനെയുള്ള രീതിക്കുള്ള നമ്മുടെ ലഡുവിനെ കാട്ടിലും നമ്മള് വായലിടുമ്പോ ലഡു ഇങ്ങനെ അലിയത്തില്ലേ
വായ ആ ചിലത് ഇങ്ങനെ പറയത്തില്ലേ വായേ വെക്കുമ്പോഴേ അലിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ പോലെ
അലിഞ്ഞു പോകും ആഹ് കറക് അതേ ആ ഒരു ടെക്സ്ചർ ആ മൈസൂർ പാക്കിന് അത് നമ്മ മൈസൂർ അവിടെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കിനെ എല്ലാ എടുത്തും ഇങ്ങനെഈ മൈസൂർ പാക്ക് ഒരു ഒരു മറ്റല്ല കാണാൻ പറ്റുന്ന രീതിക്കുള്ള പാട്ട ഇല്ലേ നമ്മുടെ വൈറ്റ് കളറില്െ അങ്ങനെയുള്ളതിനകത്ത് ഇതിങ്ങനെ വെച്ച വെച്ചേക്കും എന്നിട്ട് ഇങ്ങനെ നടന്നായാലും കടകളിലായാലും നമ്മൾ ഏത് കടയിൽ കയറിയാലും ഈ മൈസൂർ പാക്കിന്റെ ഒരു ഒരു ടെപ്പിയെങ്കിലും ഇല്ലാതിരിക്കത്തില്ല
അതൊക്കെ ആയിരിക്കും നല്ല ഫ്രഷ് അതായിരിക്കും
ഉ പിന്നെ
ഉം
ഞാള് പോച്ച കൊറെ എന്നിട്ട് നമ്മക്ക് നമുക്ക് പെൺമ്പുലേർ തൊക്കെ ആണെങ്കിൽ കുറ കുറെ പാവകളും അതും ഇതും ഒക്കെ വാങ്ങിക്കാൻ പറ്റും മറ്റ കുറെേ കടകളൊക്കെ ഉണ്ട് നമുക്ക് പക്ഷെ എന്തോ എടുക്കണം നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് ഇല്ലല്ല നമ്മുക്ക് നമ്മൾവിടെ വില പേശി നിക്കയാെങ്കി നമുക്ക് എന്ത് ഏത് നിലൽ നമുക്കവിടെ കിട്ടും കാരണം അവർ അവർക്കന്ന് പറഞ്ഞ അവര് എങ്ങനെങ്കിലും ചീപ്പ് ക്വാളിറ്റിയിലായാല ഹ കോളേജിൽ ആയാലും ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാല് ഈ ടൂറിന് വരുന്ന പിള്ളേരാണ് അവരുടെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞു
അവര് കൂടുതൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ടൂറിന് വരുന്നന്ന പിള്ളേര അപ്പ ആ പിള്ളേര് വന്നിട്ട്ന്തെങ്കില ഇങ്ങനെ ഇതാക്കുമ്പോ ഒരുപാട് നമ്മള് വില കുറച്ച് പറയുന്നല്ലേ ഒരു ഇതിനുള്ള തൽക്കാലഒരു നട്ട അത്യാവശ്യ നല്ല അവര് പറയുന്ന നമ്മൾ പറയുന്ന ഒരു വില നമ്മൾ ഉദ്ദേശിക്ക
ഓ ഓ
ഉം അങ്ങനെയൊക്കെ നല്ല എനിക്ക് തോന്ന എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ഞങ്ങൾ കോളേജിൽ പഠിച്ചപ്പോൾ ഒരു ടൂർ ആയിരുന്നു
കുറവായിരിക്കുംകൂടി നല്ലത് അവിടെ
ആ ന്നാന്ന്
നമുക്ക് വിലപേഷൻ അറിയുന്നവര് പോയാ നല്ലതായിരിക്കും
നല്ലതായിരിക്കും
എക്ക് തോന്ന അവിടു കൂറൊക്കെ പോ ക്കെുന്നുോ
ഹലോ
നൂറ്ൂപൊക്കെ നല്ല ചെരുപ്പ് കൂറുകിലൊക്കെ പോയാല് പോയാലേ
ആ ന്നാ ന്നാണ് അവിടെൊക്കെ നല്ലപോലെ അവിടെൊക്കെ എന്താണ് നൂറും അമ്പതും രൂപയ്ക്കൊക്കെ നല്ല നല്ല ചെരുപ്പാ അത് നമ്മള് ഈ ഒട്ടിപ്പ് ചെരുപ്പ അല്ലെ സ്‌റ്റിച്ചഡ് ആയിട്ടുള്ള ചെരുപ്പുകള് ഉം മറ്റേ ഈതയ്ച്ച് സൈഡ് മൊത്തം നല്ലല്ല തയ്ച്ചിട്ടുള്ള
കൂർ ഗില് നല്ല ചെപ്പുണ്ടണ്ട് അവിടൊക്കെ
ഡ്രസ്സുകളായാലും എല്ലാം ഡ്രസ്സുകളിലും എല്ലാം
ഇവിടത്തെക്കാളും എന്താ ലാഭം അടി വളി ഇ മേടിക്കുന്ന പെട്രോളിന്റെയും ഫുഡിന്റെ ഇത് നോക്കിയൽ മതി ചെലവ് നോക്കിയാൽ മതി
ആശരിയ ചെലവാാണ് പിന്നെ കോഴിക്കോട് ഒരുന്തോ തെരുവ് എന്തോ എന്ത ഉണ്ടല്ലോ
എടി നിക്കടി റേഞ്ച് ഇല്ലടി എനിക്ക് ഞാൻ റേഞ്ചില്ലടി വിളിക്കാവേ
ആഹ് റേഞ്ച് ചെയ്ട്ട് ആഹ് ശരി ശരി അ